ഹലോ ആ പറയൂ എന്തൊ ക്കെ വിശേഷക്കെ
നല്ല വിശേഷം എന്തെക്കെ ഇങ്ങള വിശേഷം ഒക്കെ
ആ ഏ സുഖാണ് അവിടെ ക്കെ നല്ല കുഴപ്പൊന്നുമല്ല പിന്നെ കുട്ടികളെ ശല്യം വല്ലാതല്ല സ്കൂളൊക്കെ എടുത്ത് തുറന്നപ്പോഴൊക്കെ നേരം വെളത്താണ്ട് പോകും അവര് നേരത്തെ കുറച്ച് തിരക്കുണ്ടാവുംന്നേരം പത്തായിട്ട് പോണ ഇപ്പ ചെറുതിനെ സ്കൂള് ചേർത്തിയായി അപ്പൊ പിന്നെ കൊഴപ്പ എൽ കെ ജി ആയ കൊണ്ട്ന്നെ പിന്നെ കുഴപ്പില്ല വേഗം പോലേ മക്ഷേ അംഗൻവാടി ആവുമ്പോഴക്ക ഭയങ്കര മടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാാന് കരച്ചിലും പേഴിച്ചിലൊക്കെ അപ്പ ആ ഒരാളെല്ല ഒക്കെ മാറി പ്രത്േകം നേത്തെ നീക്കണം പഠിക്കണം സ്കൂളിൽ പോവണം അങ്ങനത്തെ ആ ഒരു ചിന്താഗതി ആരിക്കുന്നു വല്ിയ കിട്ടല കേട്ടോ പിന്നെ കുട്ടികളൊന്നും കാര്യങ്ങളൊക്ക അടെ പോയാ പിന്നെ ഒഴിവാാണ് അപ്പ പിന്നെ വെതെങ്ങെരിക്കക്കുമ്പോങ്ങനെ വിളിക്കട്ടെ നലേക്കും അങ്ങനെ ഇങ്ങനെ ഒരു മരുത്തർക്ക് വിളിക്ക പഴ ഫ്രണ്ട്ിപ്പ് ും കാര്യങ്ങളൊക്കെ ഒന്നി് ഇതാക്കാന്നുള്ള നിലയില് നിന വിളിച്ചതാ പിന്നെ എന്തൊക്കെ അടുത്ത വിശേഷങ്ങളൊക്കെ
ഇപ്പോൾ ഒരു കുറച്ച് സങ്കടത്തിലാണ്
അന്ത്ട്ട
ആ് ഒരു ഒരു വർഷയിട്ടോ എന്റെ ബ്രദർ ഒരു ബ്രദറുണ്ടല്ലോ ആന്നെ അത ഒരു ബ്രദറേ ഉള്ളൂ ഞങ്ങൾ നാല് നാല് മക്കളാണ് അതില് ഞാനാണ് വലിയ കുട്ടി എ്റത്ത് ആായ ഒര അനിയത്തി പിന്നെ മൂന്നാമത്തെ കുട്ടിയാണ് ഇനിയിപ്പോ കഴുന്നത് എന്റെ തായര്യണ്ട് ഞങ്ങളതൊക്കെകയ്ഞ് ഇനിപ്പൊ ഇവനുംകൂടിയൊരു കല്യാണം സെറ്റായി കിട്ടണം.
ആ... ഇപ്പയകല്യാണ പെൺകുട്ട്യാളെ കിട്ടാന് ഭയങ്കര പാടാണേ.... പഴേ പോലല്ല പണ്ട് പെൺകുട്ട്യാളേർന്നു ഇപ്പൊ ആൺകുട്യാള് ആൺകുട്ട്യാൾക്ക് ഡിമാന്റെർന്നു ഞമ്മക്ക് ആൺകുട്ട്യാളെ കല്ല്യാണകാര്യായപ്പോ പെൺകുട്ട്യാളെ കിട്ടാൻ പാട് എല്ലാ... രും വിളിക്കിണോർക്കൊക്കെ പറയാന്ള്ളത് അതാണ്
അത് ഇപ്പൊ ഇപ്പൊ എല്ല ന്നറിയോ പെൺകുട്ടികൾക്ക് ഭയങ്കര അഭ അവർക്ക് ഞങ്ങള് പറഞ്ഞ ഞങ്ങളിപ്പോൊ ഒരു വർഷം ഞങ്ങള ന തെരും അപ്പോ ഓന് ഇത് ഇതാണ് ഒര് ഒന്ന്ണ്ടാവുമ്പള് ചെല ചെലകുട്ട്യാളറിയും റ്ണ്ട് ചെല കുട്ട്യാള് ത് പഠിക്കണം അ ഇത് അങ്ങനൊക്കെയായിട്ട് പല പ്രശ്നങ്ങള് ട്ട് ഒക്കെ നക്കയാണ്റ്റോ വായിക്ക
ട്ട്യാൾക്ക് പഠിക്കണം ജോലി ആവണം പെൺകുട്ട്യാൾക്ക് എത്രേം ആവാം ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് ഒക്കെ വയസാവാം ചെക്കന്മാർക്ക് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലായാൽ ഓർക്ക് പ്രായേറി. പണ്ടക്കൊപ്പഞമ്മള് കല്യാണയ്ക്കുമ്പോ എങ്ങനേന്നൂലെ പത്തു വയസിനും ഒക്കെ ഡിഫറന്റെണ്ണേന്നു എട്ട് വയസിനൊക്കെ ഇപ്പതൊന്നുംപറ്റൂലല്ലോ കുട്ട്യാൾക് കുട്ട്യാള് ഓലാദ്യംതന്നെയങ്ങട് കണ്ട്ു സെറ്റ് ആക്കണ ചെക്കൻ എവിടെയ ഇറന്നോ ഇവനക്ക് ആരും കണ്ടെത്താൻ പറ്റയില്ലന്നാവോ അല്ല അന്നൊന്നും ഇപ്പ പഠിച്ചിട്ടില്ലെ കൊറെയൊന്ന് പഠിച്ചിട്ടില്ലേ?
ക്ക്നാണെ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ... യങ്ങനേ.... ഡിഗ്രി കഴിഞ് നോ ടൂർ ആൻഡറ് ട്രാവൽത്തിുന്നത് അത് ചെയ്ത് ഇന്റർവ്യൂ കിട്ടി അങ്ങനെ പോയി റിയാദിലാണ് റിയാദ്
പറയാനൊക്കെ ഞമ്മക്ക് നല്ല പേരുംതൊക്കെണ്ടല്ലോലെ.. പിന്നെപ്പെന്തണാവോ കുട്ട്യാൾക്കൊന്നും പറ്റാത്തത് ഇപ്പയ്ന് കൂടുതല് കുട്ട്യാളും ബാ.. എല്ലോരും അവിഡിം ഇവിഡിം പോയി പഠിച്ചിട്ടേ ഇപ്പൊന്നൊങ്ങട്ട് വിശ്വസിക്കാൻ വയ്യ അങ്ങനാണേ.... ഒക്ക ഓലന്നങ്ങട്കണ്ട് തീരുമാനിച്ച് ഓല്ണ്ട് പറയിണത് ബാപ്പാരുമ്മാരണ്ട് കേട്ടാല്ന്നാ... ഇപ്പയ്ന് കുട്ട്യാളഷ്ട്ടാണ് ഇമ്മാരേംബാപ്പാരേം ഇഷ്ട്ടല്ല. റ്റല്ലല്ലോ ഇപ്പറയ്ഞ്ചിടില്ലാ.. അതാണ് പ്രശ്നം
മെയിൻപ്രശ്നതാണ്. പെൺകുട്ടിയാക്ക് വി... ന്ത വിരുതംകൂടിയപ്പോ
ആ.... വിദ്യാഭ്യാസം.. ഉം... പിന്നെയ്പ്പത്തൊരേ.. വസ്ത്രധാരണൊ ന്നും പണ്ടത്തമാരിക്ക് ക്ക് പറ്റൂലാ.. പെൺകുട്ട്യാൾക്കുംതന്നെ പിന്നെന്തേലുവായിന്ന് ണ്ട്പ്പനോക്കാന്ന് കരുതി പോയാല് ഓല് വെ ഓരുടുത്ത് വര്ന തുണിംകുപ്പായും കണ്ട ഇപ്പ പോണമ്മാർക്കുംതന്നെ അപറ്റൂല അപ്പൊലറിയേ എന്തുട്താടെ ഇട്ട്ക്ക്ണ്ന്ന്ള്ള ആഒരു മട്ടത്തിലങ്ങനൊക്കെ മൊടങ്ണ് ണ്ട്പ്പൊ അ ഇങ് ക്ക്പ്പ കൊറേ.. കൊറെക്കെപോയോക്ക്യോ ഇങ്ങളെവിടേംപോയോക്കാൻ വാരീംന്നക്ക പറഞ്ങ്ങാണ്ട് വല്ല പെണ്ണ്ങ്ങളെ വല്ല വാർത്താനോംണ്ടാ...? ഏതെങ്കിലും ടീമിന്റെട്ത്ക്ക് ചെല്ലാനൊ ക്കൊപറഞ്ട്ട് ഇപ്പേപലേ... ആപ്പുകളിലൂടൊക്കെ ഇത്ണ്ടല്ലൊ എമ്മള് പെങ്കുട്ട്യാളെ ആ... അങ്ങനെക്കെന്തക്കോണ്ട് ഞമ്മള്പ്പവ്നോക്കണ്ടി വന്നിട്ടില്ലല്ലോ അമ്മളൊക്കെ ആ.. നേരോം സമയായപ്പൊ കയ്ച്ചിലായതോണ്ട്.
മാട്രിമോണില് ഞങ്ങള് നോക്കീന്ന്ട്ടോ മാട്രിമോണി നോക്ക്യേതെന്താന്നറിയോ ഒരുപാട് ദൂരം തിരുവനന്തപുരം എറണാകുളം ദൂരം വരും. ആ.... പിന്നെ പ്രൊഫൈല് വെച്ച് നോക്ക്മ്പളാണെങ്കിലും ചെലേപ്പൊ ഞപറഞ്ഞീലെ ഇപ്പഴ്ത്തെ കുട്ട്യാള് ഇപ്പൊ ഇങ്ങ പറഞമാരിതന്നെ മ്... പിന്നെ ഏജ് നല്ലോണം നോക്കും ഇപ്പോന് ഇരുപത്താറ് വയസ്സായി.
അതേമാരി മതപഠനംതന്നെ ആൾക്കാര് നോക്ക്ണ്ട്പ്പൊ ആൾക്കാ.. പണ്ടൊക്കെന്ന്റഞ്ഞാല് ഡിഗ്രിണ്ടോന്നുള്ള ചോദ്യെന്ന് ഇപ്പതൊന്നല്ല ഡോക്ടർമാര് ഗവണ്മെന്റുദ്യോഗം അതാണ് മെയിനായിട്ടൊക്കെവേണാൾക്കാർക്.
ഉംമ്.... ഗവൺമെന്റുദ്യോഗംവാണം പിന്നെ എ ഏജ് അതെപോലെ ഇരുപത്താറ് വയസ് ത് കഴിഞ്ഞാല് പിന്നെ ഇതോ
ആ എന്ന പെൺകുട്ടിയാൾക്കോ പെൺകുട്ടികൾക്ക് പതിനെട്ട് കയ്യും വേണം പത്തൊമ്പത് ഇരുപത് അങ്ങനൊക്കെ ആ റേഞ്ചിക്ക് അങ്ങനെ പോവാ കണ്ടക്ക ഒരു ജോലി ആവണം എന്നുണ്ടെങ്കില് അപ്പൊ അതിനനുസരിച്ച് കൗണ്ട് ചെയ്യാം അങ്ങനെയണ്
ആ
അപ്പൊ ഒന്നും അങ്ങട് ശരി ആയിട്ടില്ലല്ലെ കുറെ പെൺകുട്ടികള് അവിടെയും ഇവിടെക്കെ പറഞ്ഞി കേട്ടോ പക്ഷെ ഒന്നും ഓർമല്ല നമ്മള് അത് പിന്നീട് വിടുല്ലോ നമുക്ക് പിന്നെ ആ ഒരു മെയിൻ്റില്ലല്ലോ കാര ക്ക് ആങ്ങളാർ ഒന്നുല്ലേ ഞാനും ഒറ്റ മോളല്ലേ അപ്പോ പിന്നെ കന്റെ ആ ഒരുരിനി അങ്ങനെട് കഴിഞ്ഞ പിന്നെപ്പൊ അങ്ങത്തെ ചിന്താഗതില്ല പിന്ന കൂട്ട കുട്ടികളൊക്കെ ഇതേമാതിരി ഓരോന്ന് പറയുമ്പോ അപ്പൊ ഓർമ്മ ഉണ്ടാവും പിന്നെ മറക്കും അതാണ് ഒന്ന് അറിയണെങ്കിനൊക്കെ പറയണ്ട് ഷാ അല്ലാഹ് ഇതിർത്ത അറിയിലൊന്നും പ അങ്ങനെ ഒന്നുംല്ല ഇ പന ഇവിടാ ഈ ചുറുക്കും ചേലൊക്കെ ഉള്ള കുട്ടികൾ കുഞ്ഞെ ദൂരെ പോയി പഠിച്ച് ആത കൊണ്ട് ഇതായിട്ട് ഓലന്നോട് കണ്ടെത്തിയാണ്ട് വന്നക്കണേ ഓരിത്തിരി ഓരോ കല്യാണം പറയുമ്പോ നമ്മളങ്ങനെ ചുക്കള കുട്ടികളുണ്ട് അവിടുണ്ട് ഇവിടെണ്ടൊക്കെ പറ കൊടുക്കല്ലോ ചുർക്കു ചള്ള കുട്ടികളെ പറയുമ്പോൾ ഓൽക്ക്ആ ചിലവർക്ക് ആ വിദ്യാഭ്യാസമാണ് ഈ വിദ്യ പോലെ ഓലെൻ്റൊരു പറയും വിദ്യാഭ്യാസത്തിന്റെ പ നമ്മക്കല്ലേ ഇപ്പോ അതൊക്കെ അിയാത്തത് നമ്മള് ഈ പത്താം ക്ലാസ് കഴിഞ്ഞ് കുസ്ത്തി കുടിച്ചിട്ട് പോന്നതല്ലേ അതേമാരില്ലല്ല ഇപ്പൊ ഇപ്പന്ന് പറഞ്ഞാ എന്തെല്ലാം പഠിപ്പ് അതിന്റെ പുറത്ത് കുട്ടികള് ഒറ്റക്കന്നെ പഠിച്ച് പ പണിയെടുത്ത് പൈസ ഉണ്ടാക്കി കൽ തൊടങ്ങാണ് ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പൊ ഇനി നമ്മള് അഞ്ചു മൊതല് പത്ത് വരെ പടി കണ്ട് അടിത്തന്നെ ഞമുക്ക് വലിയ വലിയ പഠിപ്പളൊക്കെ ഉണ്ട് ഓൺലൈനായിട്ട് പഠിക്കാനും സർട്ടിഫിക്കറ്റുകൾ നേടാനുള്ള അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ
ഉം
അങ്ങനെയൊക്കെ ആയിട്ടേ കുട്ടിയാൾത് അങ്ങനെ അങ്ങട് കഴിഞ്ഞു പോ അപ്പൊ അറിതിൽ ഇപ്പൊ ഒന്നും അങ്ങനെ ഇല്ല കാര്യം പറഞ്ഞാല് ഇല്ലേ
ആരോട് ചോദിച്ചാലും എല്ലാർക്കും ഈ ഒരു ആൻസറെ പറയാനുള്ളൂ അന്നെങ്കി പറം കുട്ടികളില്ല അല്ലെങ്കിൽ പറയും കുട്ടികൾ പഠിക്കണ കുട്ടികളാണ് കല്യാണ സമ്മ ല അപ്പൊ ഞാൻ പറയും ആയിക്കോട്ടെ പഠിച്ചോട്ടെ കുട്ടികളെ പഠിക്കുന്ന കുട്ടികളെ തന്നെയാണ് ഞക്ക് വേണ്ടത് ട്ടോ പഠിച്ച കുട്ടികളാണ് ള്ളത് ജോലിക്ക് പോകാൻ താല്പര്യ തൊട്ടിലാണെങ്കിൽ അങ്ങനെ ജോലിക്കും പോണും ഞങ്ങക്ക് എതിർപ്പില്ല അങ്ങനത്തെ കുട്ടികൾ തന്നെയാണ് അതൊക്കെ പറഞ്ഞാ പോലും കിട്ടാനില്ലന്നപ്പൊ പറഞ്ഞു വണത്
അതാണ് അതിന് പെൺകുട്ടികളെന്താ പറണ്ച്ചിട്ടാ കെട്ടിച്ചു കഴിഞ്ഞാ ഇനിയിപ്പ ഈ പറണ പറച്ചിലൊന്നും ആവൂല അതണ്ട് കഴിഞ്ഞാൽ പിന്നെ ഓലെ പോവാനേക്കൂല ആണുങ്ങൾ ഞ്ഞ് പോയിക്കോട്ടെ പറഞ്ഞാലും പ ഓലേ പെരേലുള്ള പ ഉമ്മാരുണ്ടല്ലോ ഒരു സമയ്ക്കൂല എന്നൊക്കെയാണ് പെൺകുട്ടികള തോന്നലാണ് ഇപ്പ അതിന് ഉമ്മാര് പണ്ടത്തമ്മാര് ഒന്നും അല്ലല്ല അപ്പൊ എന്താ ഉഷാരിച്ചിട്ടപ്പത്തമ്മാര് ഉമ്മാർക്കൊന്നും ഇപ്പോ ഒരു പ്രശ്നേല്ല ഉമ്മാര്ക്കും വാപ്പാർക്കും ഇപ്പോ പെൺകുട്ടികൾ പുറത്ത് പോയി പണിയെടു ക്ക്ണൊന്നും പ്രശ്നല്ല പക്ഷെ കുട്ടികൾക്ക്ത് അറിയില്ല അതാണ് കുട്ടികൾ ചിന്തിക്കാണ് പഴയ കാൽ തമ്മാരല്ലേ അപ്പൊ ഓല്ക്കത് പറ്റൂല പിന്നെ ഇപ്പൊ പെരില് വേറണിയമ്മാ രോ അല്ലെങ്കിൽ ബാക്കിക്കാരോ പറ്റൂല ഏ കെട്ടിക്കാള്ള പെൺകുട്ടിയാള്ള അങ്ങനത്ത പറ്റൂല ഇപ്പൊ ഒറ്റ ഒറ്റക്കണ്ട് പെര ആക്കിയിട്ട് കൈക്കണ്ട് കെട്ടിക്കൊണ്ടോണം അങ്ങത്തത്തെക്കെ ഫോർമാലിറ്റീസ്ള്ള ഓര്ണ്ട് എത്രണ്ണം ഇപ്പൊ അങ്ങനെ എമ്മാര് പറ്റൂല വാപ്പ ആ ഉമ്മാര് വാപ്പരും ആ പെര ഉമ്മാർക്കും വാപ്പക്കും നമ്മക്ക് വേറെ പെര വച്ചിട്ട് അയിൽക്ക് കൊണ്ടോവ അയിന് പറ്റുന്നൊ ക്കുള്ള ചോദ്യം ഉള്ളവരൊക്കെ ഉണ്ടേ
ഞാൻ പറഞ്ഞ് ഇപ്പ പെൺകുട്ടികൾക്ക് ഡിമാൻഡ് കൂടുതലാണേ
ആ അപ്പ ഇനി പണ്ട് എന്നാല് ആ ആണുങ്ങള് പറയ പെണ്ണുങ്ങൾക്കരിക്കിരിക്കുക അങ്ങനെയന്നോ ഇപ്പ അങ്ങനല്ല ഇപ്പൊ പെൺകുട്ടികള് പറയാ ആണെങ്കും കേട്ടോണം അതാണവസ്ഥ ഉം
ഞാൻ ഞാൻ കുറേ ഒരു വർഷായിപ്പനിപ്പോന് ഈ അടുത്ത് വരാനായി ആഗസ്റ്റ് മാസം ആകുമ്പോഴ്ത്ത്ന് ഓംവരും അപ്പോത്നും എവിടെ എവിടെ ആയിട്ടില്ല എവിടെ രണ്ടു മൂന്ന് നമ്പർക് കിട്ടീല്ല വിളിച്ചു ബുക്കൈതെന്നേണ് വിളിച്ചോയ്ച്ചുമ്പോതാ പറയാ ഞങ്ങള്ങ്ങനെ പോവാല്ലെ ചെലോര്പറയും ഓൻവര്ട്ടെ ആ അല്ലെങ്കിപറയും കുട്ടൃള് സമ്മതിക്ക്ണില്ലാറി
ഉം പൊറ്ത്തുള്ളൊരു നമ്പറരും ഈപെര ക്കാർക്കുംകൂടി അറീല്ല ഈ കുട്ടൃളെ മനസ്സലെന്തേലുണ്ടെങ്കില് അനപ്പോന്നർനാല് സ്കൂൾക്ക് പോണ കുട്ടൃൾക്ക് വല്ലൃ വിദ്യാഭ്യാസത്തി ഓലവിടിം ഇബടീം പോയിനിന്ന് പഠിക്കുമ്പോ ഓൽക് ഫോണാണൈ ഐന്റെ ഉള്ളില് കാട്ടിക്കൂട്ടണത് നോക്കാൻ നോക്കാൻല്ലെല്ലാർക്കും പ്പഅറിഞ്ഞോളണന്നില്ലല്ലോ പിന്നെ ഓല് വരും ചെലപ്പോ ഒന്നോ രണ്ടോ ദിവസ്ത്തിന് ആഴ്ചക്കൊക്കെ ചെല്പ്ംവരും വീട്ട്ക്ക്വേരാ പ്പൊപിന്നെ ഓലെ ഫോണ്തപ്പാന്ക്കാ ഇമ്മാരുംവാപ് വരും ഓലോട് വർത്താനംപറഞ്ഞ് ഓലെചിരിക്കലും പോവ യാത്രയ്യ അതൊക്കെല്ലപ്പമ്മാർക്കൊള്ളൂ അവർ കൊള്ളു ഓലെ കുട്ടൃളെയൊര് ഇതൊന്നും അറിയുന്നില്ലല്ലോ അതാണ് അപ്പ കുട്ടൃളെ മൻസ്സിലുണ്ടാവും കുട്ടൃക്ക് പറയാൻള്ളൊരു ധൈര്യണ്ടാവുല്ല ഓലങ്ങനെ കാത്ത്ക്കും അതാണ് പിന്നെ ഓല് പഠിപ്പിച്ച് ഇതാവും പോലുപറിം ഞങ്ങള പഠിപ്പിനനുസരിച്ചോര് വാണെന്നറിം അങ്ങനെ പിന്നെ ഇബല് വരാ അന്വേഷിക്കലും കാര്യങ്ങളെകണ്ട് ഓല്ണ്ട് സ്വകാര്യായിട്ട് വരും അങ്ങനൊക്കെണ്പൊ
ഉം ഉം ഇപ്പൊ ഒരു മെഡിസിന് പഠിച്ച്ണെ കുട്ടിയാണെങ്കി ഓൽക്കാ ഫീൽഡ്തോലെന്നെ വാണം ഫീൽഡ് വാണം പ്പൊങ്ങനെയൊക്കേണൈ ആ ഇപ്പൊ ആവൊഓൽക്കെന്ത് ജോലിയാണ്കിട്ട്ണത് ആഓലെ പഠിക്ക്ണത് അതിനൻസരിച്ച് ആണുങ്ങളുംവാണം ഏ അതാണ് ഇപ്പത്തെ കുട്ടൃള് നോക്ക്ണത് ഇപ്പോ പോട്ടെ ഏത് ഡിഗ്രി എല്ലസ് ഒര് പ്ലസ് ടു കഴിഞ്ഞോൽക്കൊന്നും ഇപ്പപെണ്ണന്നെ കിട്ടാല്ല അപ്പപിന്നെ ഡിഗ്രിക്കാരത് പറയണോ പ്ലസ് ടു കഴിഞ്ഞോർക്കന്നെ ഇല്ല ആ നല്ല ടഫാണ്പൊ
പഠിപ്പല്ലോട്ടി പ്ലസ് ടു ഡിഗ്രി ഒന്നിപ്പോരുപഠിപ്പല്ല അതാണ് അതൊന്ന് താ ആർക്കാർക്കൊന്നൊല്ല നമ്മള് വണ്ട് പത്ത് പത്ത് വരെ പോയാന്തപർണട്ട് അതാണ് പതൊക്കെ ഇപ്പൊ എനി എന്ത് വേണെന്നുണ്ടെങ്കിലും നമ്മളോരോ സർട്ടിഫിക്കേറ്റാളണ്ട് കാട്ടികൊടുക്ക ണം ന്നാലെ നമുക്കെന്തൊരു ലൈസൻസ്വരെ കിട്ടുള്ളൂ പിന്നല്ലേ ഒരു ബാക്കി അതിപ്പോ ആർക്കും വേണ്ടൃതാല്ലേ ഒരു പെണ്ണിനും ആണിനും ഒരുപോലെ വേണ്ടസംഭവാണത് അതാണ് പിന്നെ ഓൻക്ക് വേറെ വേറെ നാട്ടിൽന്നപ്പൊന്ത് പരിപാടി ഗൾഫിലാകുമ്പപാഒരു പണിയുണ്ട് പൊ ഗൾഫ്പൊ മ്മകൊറപ്പിക്കാം പ ഇല്ലല്ലോ ഒരാൾട് പറയണംന്നുണ്ടെങ്കിലൈ നാട്ടില് വന്നപ്പന്താ ആവല്ലോ എന്ത ത് എന്തേലും വേറെകഴിവുകളന്തങ്കിലൊക്കെണ്ടാനാവോ
ഒ ഓനൈ ഒരു പിന്നെ ഒരു കൊല്ലത്തില് ആ അല്ല ഒരു കൊല്ലത്തിലൊരു മാസേ ഓന് ലീവ് വര്ഞ്ഞൊള്ളു അതില് അത് പതിനഞ്ചീസ ആ മാ അത് പെട്ടെന്ന് കയ്യോലൊ ആ അതൊക്കെ പ്രശ്നുണ്ടോ അതൊക്കെണ്ടാവും അത്ഞൈ ഈ നമ്മള്പ്പോ അന്വേഷിച്ചുമ്പോ തന്നെ ഓല്ക്ക് നൂറ് ചോദ്യങ്ങളൈകാരം ഇങ്ങട്ട് ചോദിക്കാല്ലത് ഡ്യൂട്ടി എത്ര സമയണ്ട് എത്ര ദിവസൊക്കെ ലീവ്ണ്ടാക അ അങ്ങനെ സ്ക്വസ്റ്റ്യൻസ് എന്തൊക്കെ ക്വസ്റ്റ്യൻ സ വരാ നമ്മടന്വേഷിച്ചിറങ്ങുമ്പോളാണ് കുട്ടൃളെ അന്നേഷിറങ്ങുമ്പളാണ് ഓൽക്ക് ഇത് നൂറ് ചോദ്യ ഞാപറയുന്നല്ല ഒരു പെൺകുട്ടിനെ നമ്മൾ ചോദിച്ചുമ്പളേ എന്തെല്ലാം ചോദ്യങ്ങളാഓല്ചോദിക്കാറിയോ നമ്മളെന്നെ അൻ അത്ഭുതപ്പെട്ട ട്ട്പോകും ഓലന്തേലുംണ്ടാക്കി ഇട്ടിട്ടുണ്ടോ സ്ഥലം മേടിച്ചിട്ടുട്ട്ണ്ടോ സ്വർണം മേടിച്ട്ടുട്ട്ണ്ടോ ഇതൊക്കെ ചോദ്യം വരുന്ണ്ട്
ആ പ്പിന്നമ്മള് കാണാൻ വരുമ്പോ അങ്ങനെ ആണം ഇങ്ങനെ ആണം അത്ര കൊണ്ടരണം ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഉണ്ടേക്കണ അങ്ങനത്തെ ഒരു പച്ചനുണ്ട് ചില ആൾക്കാർക്ക് അത്പ്പോ ഇന്ന പറന്നാലേ പണ്ട് എന്നന്നാല് പെണ്ണുൾക്കെ ആണുൾക്ക കൊടുക്കല ഇപ്പൊ അതല്ലല്ലോ ഇപ്പൊാ ആണുൾ പെണ്ണുൾ വരി കുടുക്കാണ് അവനാണ്ട് വാവളിന്റെ മുന്നത്ത തന്നെ പിന്നല്ലേ ആയിട്ടു ആക്കാൻ വരുമ്പോത്തേ തന്നെ കൊറെേന്ന് കൊടുക്കണം എങ്കിലുംള്ള അതിന്റെ അളവിനനുസച്ചിട്ട് ബാക്കി ബാക്കി കാര്യം അതക്കെനപ്പടാത അപ്പൊന്ന ഇപ്പോ ശരിയായിട്ടില്ല ാൻിപ്പ പറഞ്ഞോൊണ്ടരെൽ നമ്മളറിൽ ഏതെങ്കിലൊക്കെ ഉണ്ടെങ്ക കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കണ്ട എന്തായാലോ
നിങ്ങെന്തായാലും പറയണം കേട്ടോ എവിടെയെങ്കിലുംക്ക് എവിടെ വിച്ച അപ്പോൾ ഒരു നമ്മള അന്വേഷിച്ചാണ് അന്വേഷിച്ചത് കിട്ടണല്ലോ അപ്പോൊ ഏതായാലും എവിടെെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ ത നമ്പർ ഉണ്ടെങ്കിൽ സേവ് പിന്നെ സെൻറ് ചെയ്ത് തരാം ഞാൻ വിളിച്ച അന്വേഷിച്ചോളാം പിന്നെ കിണ്ടെങ്കി പറയാം ഏർ മാക്സിമം നിങ്ങൾ നോക്കിട്ടോ
ആരെങ്കിലും ചോദിക്കണം നേരിട്ട് ഓർമ്മന്നുംണ്ടാവൂല അതാണ് പ്രശ്നം പിന്നെ ഒക്കെ കെഞ്ഞിണ്ടച്ചിക്കാരം പിന്നെന്നെ അവള് ചോദിച്ചി ല്ലേ നിുള്ള ഓർമ്മന്ന വരിയാ
ആഹ
ഉം
തായ ഇത്ങ്ങ മറക്കരുത് കാരണം ഞങ്ങള് പറഞ്ഞ അത്രയും ഞങ്ങള്ൾ ഒരുപാട് അന്വേഷിക്കണ്
കൊല്ലം കൂടും തോറും പ്രായം കൂടവാണല്ലോ അതത് പ്രശ്നണേ
നോക്കണ ഇപ്പ അതൊക്കെ നിർബന്ധമായിട്ട് നോക്കണ്ട ഇപ്പ ഞാൻ പറയാം ഞങ്ങക്ക് ഞങ്ങൾക്ക് ഒന് ഇരുപത്തിാറ് വയസ്സ് ഞങ്ങക്ക്
നിടെ കൂട്ടത്തിന്റെ ചെറുതാവന അതല്ല അ
അല്ല ഇല്ല ഓനും മൂന്നാ